അതക്കെ
എവിടൊണ്കു ട്ടി ഉറങ്ങിയോ
ഇല്ല ഉല്ല അട്ട
ഉം നല്ല വേൾഡ് കളി കണ്ടിന്ന് പോർച്ചുഗലിന കളി കണ്ടിു ന്നലെ രാത്രി
കാണിച്ചും
എന്ത് തോന്നി കണ്ടിട്ട്
എന്ത വസ് ആദ്യത്തെ കളി നോക്കുമ്പോ രണ്ടാമത്തെ കളി നല്ല മെച്ച ഇട്ടിടു പ്രത്യേകിച്ച് റോണോലോൽടൊക്കെ എന്റെ കൂട്ടത്തന്നും നല്ല ആവേശം എല്ലാ പ്ലേയേഴസും നല്ല രീതിയിൽ കളിച്ചിരുന്നു
സത്യ സത്യം സത്യം ഞാ എച്ചാ ഫസ്റ്റ് കളി കണ്ടിട്ട് ഫസ്റ്റ് ല്കണ്ടിട്ട് രണ്ടാത്തെ തളെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല കളെ കളിച്ചാണ് കാരണം ഫസ്റ്റ് കളി അവര് കളി ഇല്ല എന്ന് പറയാൻ പറ്റൂല പോർച്ചുഗലന് കാരണം പക്ഷെ എന്തോ നമുക്കൊരു കാരണം ഫഷ് എന്തോ നമുക്കൊരു ഫിനിഷിംഗ കിട്ടുന്നില്ല നല്ല പാസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിരുന്നു പോർച്ചു പക്ഷെ എന്തോ റൊണാഡോ കറക്റ്റ് ഒരു ഫിനിഷിംഗ് ബാസ് കിട്ടാത്തത് കൊണ്ട് എന്തോ കിട്ടില്ല ആൾക്കകെ ര ചാൻസ കട്ട്ടുള്ളൂ അണ്ട് പുറത്തത്ത് കടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് അതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത്തെ ആദ്യത്തെ കളി ഒരു നെഗറ്റീവായിയി തോന്നിയത് പോർച്ചുകളയാറ്റ് പക്ഷെ ഇന്നലത്തെ കളി വ നോമ്പര് നല്ലൊരു കമ്പാക്ക് തന്നെ അടിച്ചിുന്നു അല്ലേ
അതെ അതെെ ഒന്നാത് ആഹ് അതേ ഫുൾ കണ്ടിരുന്നു ഒന്നാത് ഫസ്ത്തെ കളി കഴിഞ്ഞപ്പോ തന്നെ മെക്സിന്റെ വേൻസ് ബാക്കിയുള്ള വേൻൊക്കെ ഇങ്ങനെ പോർച്ചുഗലിന ഊക്കിയാണ്ട് ഓരോന്ന് പറഞ്ഞീനി അതിന്റെ പേര് ഫുള്ത് പ്രതികാരം നൽക്ക് കഴിഞ്ഞ കളിയത് നല്ല കളിച്ചിുന്ന ചോളക്കട വല് സുഗാന്നൂല്ല ല്ല നല്ല ടാസ്ക് തന്നെയാണ് പോല് നല്ല ടീമ കളിച്ചു നല്ല ഒരു ഒത്തരുമെണ്ടേന് പാസിലും ബാക്കിയുള്ള കത്യകതയിലൊക്കെത്േകിച്ച്റൊണാൾഡോ ക്ക് ചാൻസ് ഉായിും ഇത്രയും നല്ല കളിച്ചിരുന്നു നല്ല പ്രത്യേകിച്ച് ലാസ്റ്റ് സെക്കൻ് ഹാഫിലൊക്കെ ഓരോ പകരം വന്നപ്പോ പകരം കളിന്റെ വേഗത കൂടും എന്തുകൊണ്ട് ഫസ്റ്റ് മാച്ച് നോക്കുമ്പോ സെക്ക മാച്ച് എത്രോമാറീൺ ആകെ മാറിയ പോലെ മറ്റേോക്കിെ തോ ൊക്കെ പറഞ്ഞന്ന പക്ഷെ സെക്കൻ് മാച്ച് കണ്ടപ്പോ എല്ലാവർക്കും ആകത്തൊക്കെ മാറി ശരിക്കക്ക് പോർച്ചുഗൽ അല്ലന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ ഉണ്ടായത് അല്ലെ
അതെ അതെ സത്യം സത്യം സത്യം സത്യം പറഞ്ഞാ ഞാനൊക്കെ ആയത്തെ മാച്ച സത്യം പറഞ്ഞ ന്കി വേൾ്ഡ് കപ്പ് ൽ ഏറ്റവും കൂടുതൽ വെറത്ത മാച്ച് അറിയുമ്പോ തന്നെ ഈ പോർച്ചുഗി മാ ആെ എല്ല വേൾ് കപ്പും കാണ പക്ഷെ ഫസ്റ്റത്ത് എല്ലാ വേർഡ് കപ്പ്‌ കാണുന്ന ആളാണ് പക്ഷെ ഫസ്റ്റ് തെ വല്ല മാച്ചായിരിക്കും നന്നായിട്ട് വൃർത്തപ്പെട്ട കളിയാണ് വേറെ എന്താ വച്ചാ എന്തോ പാസിനെടേൽ ഫുള്ള് മൈനസ് പാസ് അടിച്ച കൊണ്ടേ ഇരിക്കുവ അവര് ഫുട്ബോള് മറ്റേ അവരെ അവർ പോസ്ന്ന്ോൾിട്ടിയ പോലും അവര് പാസ് ചെയ്ത് പാസ് ചെയ്ത് ബാക്കക്ക്ിലോട്ട് വന്നോണ്ടിരിക്ക കാരണം എന്തോ അവർക്കൊരു ഒത്തൊരുമ കിട്ടാത്ത പോലെ നീ പറഞ്ഞ പോലെ പിന്നീട് പറയുമ്പോ ത്തൊരു ഫസ്റ്റ് തന്നെ ആറാമത്തെ കിട്ടീപ്പം ഞാൻ കരുതി ഓ ഇപ്പോന്നൊരു നാലഞ്ച് ഗോളിടുന്ന് പക്ഷെ ആ ഒരു ഗോൾട്ടി അവര് എന്ത തിങ്ക് ചെയ്യണേന്ന് വെച്ചാ ഒരിക്കലും ആ ഒരു ഗോൾ കളി വിജയിക്കാൻള്ള പ്ലാൻ ബേസ് ചെയ്തോല് കളിച്ച്ണത് കാരണം എല്ലാതും മൈനസ് ഇട്ടോണ്ടേ ഇരിക്കുക കാരണം ഫിനിഷ് ചെയ്യാൻ ഒരു റൊണാൾഡോക്കൊരു പാസോ ഒരു ത്തൊരുമ ഒരു ഒരിക്കലും പ്രകടിപ്പിച്ചിൻന്നില്ല ക്ഷെ ആ കളിന്ന് ബേസ് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ കളി പോർച്ചുഗല് നോക്കുമ്പോൾ പോർച്ചുഗല് എന്താച്ച എല്ലാവരും ഒരു സ് കളിക്ക് ഒരു ആർജവം കൂടിയ മാതിരിയായിരുന്നു പോർച്ചുഗലി എല്ലാ കളിക്കാരും കാരണം കാറ്റ് റൊണാൾഡോ ഒക്കെ ആ കളി ഒന്നാത്തെ കളി ഓൽക്ക് നല്ല ട്രോളും കാര്യങ്ങളും വന്നൊണ്ടായിരിക്കും തോന്നുണു എല്ലാവരും പാസും കാര്യങ്ങള കറക്റ്റ് റൊണാൾഡോൾക്ക് പാസിങ്ങ് കൊടുക്കണു ഇജ് പറഞ്ഞ മാതിരി റൊണാൾഡോക്ക് പിന്നിം കുറെ ചാൻസ് കിട്ടീട്ടുണ്ട് സത്യം പറഞ്ഞ ഒരു നാല് ഗോൾടേലും റൊണാൾഡോക്ക് അടിക്കാള്ളൊരു ചാൻ- അഞ്ചുബോൾ കിട്ടിട്ട് ഇണ്ടെങ്കിലും അതിലൊരു അഞ്ചുഗോൾ അഞ്ചുമിനിറ്റിലൊക്കെ ജയിച്ചപ്പോ ഒരു നല്ലൊരു ടീമായിട്ട് യെന്നെ അവര് രണ്ടമത്തെ കളിയിൽ തിരിച്ച് വന്നിട്ട്ണ്ട് പിന്നീട് ഞാൻ അതാ ഈ വേൾഡ് കപ്പിൽ പ്രതീക്ഷിച്ച് നോക്കു മ്പോ ഈ സീസണ്കാ സത്യം പറഞ്ഞ നെതർലാന്റിനോ പോർച്ചുഗലിനോ ആയിരിക്കും കപ്പടിക്കാന്ന്ള്ള ചാൻസ് ഇനി കൂടുത വന്നിട്ടുണ്ടായിരുന്നു കാരണം പോർച്ചുഗൽ അത്ര ഒരു കട്ടക്കുള്ള ടീമുണ്ട് കാരണം പ്ലേഴ്സ് അയിപ്പ എല്ലാതും നല്ല നല്ല ക്ലബ്ബിൽ നിന്ന് വരുന്നവ വന്ന വന്ന ടീമാളാണ് പിന്നെ മെയിൻ ഫോർവെട്ട് റൊണാൾഡോ ആയിക്കോട്ടെ ഇനി തക്മിൻ ഫിൽട്ടർ ആയിക്കോട്ടെ ഫിലിക്സ് ആണെക്കിൽ പോലും ഇനി ബാക്ക് എടുത്ത് നോക്കുമ്പോ തന്നെ നമ്മളെ മെന്റസ് അതേപോലെ മു ആണെങ്കിൽ പോലും നല്ല നല്ല ബേക്കിക്കായിരുന്നു സത്യം പറഞ്ഞ അവർക്കൊരുപ്രശം വേൾഡ് കപ്പ് അടിക്ക ചാൻസ് മുന്നിൽ മുന്നിട്ട് മുന്നിട്ട് പറഞ്ഞിണ്ട് എന്താ അന്റെ അഭിപ്രായം ഈ വേൾഡ് കപ്പ് ഓൽക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ
വേൾഡ് കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ചോദിച്ച പക്ഷെ ഞ ഞാനൊരു ശരിക്കും പോർച്ചുഗലിന്റെ ഒരു ആരാധകനല്ലെ ഞാനും ശരിക്കും സ്പെയിനിന്റെ ആളാണ് അന്നാത്, ഇപ്പ, ഈ, വേൾഡ്, കപ്പില് പ്ര, യേകതണ, ഉത് ഇപ്പോ, എല്ലാ, ടീമും, പ്രത്യകിച്ച്, ബ്രീൽ, പോർച്ചുഗല് സ്പെയിൻ അങ്ങനത്തെ വലിയ ടീമ ഒക്കെ ആയത്തെ മാച്ച ഒ ആകൊന്ന ഒരു സമിളായി ഒരു ആകെ പന്തറി എല്ലാടീമും മാത്ര നൾെന്നെ മാത്ര പ ജയിച്ച മാറ്റ ബാക്കിയുള്ള ടീമ ക്കെ എന്നിട്ട സെക്കൻഡ് മാച്ച് വരുമ്പോൾ എല്ല ടീമും നാലു ഗോളടിച്ചു ബ്രസീൽണ മൂന്ന് ഗോൾടിച്ചു സെനന് നാ ഗോൾ ജയിച്ചു എല്ലർക്കും കളി ന്റ ത് മനസിലായി അവിടുത്തെ അന്തരീക്ഷതി കളി ആക മാറി മാ ഞ സ്പെയിനിന്റെ വരുമ്പോ സ്പെയിനിൽ ഇപ്പ ആദ്യത്തെ കളിപ്പ ഈ ഇ സ്പോർട്സ് ഒ ജോലി പറഞ്ഞന് സ്പെയിൻ കപ്പ് എടുന്നതാണ് പോലെ തന്ന കഴി നാലല്ലത്ത് വേൾഡ് കല്ല കൃത്യമായി പ്രവചി് രണ്ടായിരത്തി പത്തിൽ സ്പെയിൻ മുതൽന്റെ പതിനാല് പതിനെട്ടില് ഫ്രാൻസ് ഇരുപത്തി രണ്ടില് അർജന്റീന ഇതൊക്കെ അത് ഒട്ടായി പ്രവചിച്ച ടീമാണ് ഇ എ സ്പോർട്സ് ഓലി ഇപ്രാവശ്യം പിടിച്ചിയത് സ്പെയിനിൽ കട്ടുന്നതാണ്. ഭാഗത്തരു ടീം വസ്ത്ത് കളിൽ ഇങ്ങനെ സമിളിലാവാ ഇപ്പൊ എല്ലാരും ലോകം മൊത്തം ആകെ നെട്ടീന് എ ഭ കപ്പുുക പക്ഷെ സെക്ക സെക്ക കള കെ മാ സെ നാലു ഗോളടിച്ചു. ഇ കളി ഫണ് മാറി പോർച്ചുഗലും പോർച്ചുഗല വസ്തുകള വ നല്ലൊരു ബോർ കളി കളി കാണാത്തോണ്ട് രസല്യേ നി ഞാൻ അവ അവുള്ളി കണ്ടില്ല അവപ്പ ഞ പറി അത്ന്നത്തണ്ട് സെക്കൻ് മാച്ച് വന്നപ്പോ തുടക്കം മുതൽ അവസാന വരെ പോർച്ചുഗൽ അല്ല കളി അ സ്പെയിന്റെ പേരുമ്പ തന്നെ പാസ്സ് ഇട്ട് കളിച്ച ആയിരം പാസ്സ് തോൾഡാണ്ട് ശരി അത് ഓലത് ഫസ്റ്റ് കളിയങ്ങേൻതന്ന ആണ് അല്ലാതെ കോറെ പാസ്ട്ട് കളിച്ച് ഗോളൊന്നും തന്നില്ല സെക്കെണ്ട് മാച്ച് ഇന്ന്പ്പോ കളിയാക മാറി സ്പെയിന്റെ അത് മ് ഏറ്റവും ഉഷാറായി
അതെ അതെ സത്യായിട്ടും സത്യായിട്ടും മെയിനായിട്ട് ട്ട് പറഞ്ഞാ ഇ ഈ പോർച്ചുഗലിന്റെ ഈ സ്പെയിന്റെ ഫാനല്ലേ മെയിനായിട്ട് ഞാന് സത്യം പറഞ്ഞ ബ്രസീലിന്റെ ഫാന പക്ഷെ എന്നാ പോലും ഞാനും ഞാനോരു സത്യം പർഞ്ഞാ എല്ലാ വേൾഡ് കപ്പ്കളും കാൺണാ ആളാന്ന് പർണിലെ മെയിനാ ന്റീനാ സ്പെയിൻന്റെ കളിയാന്ന് കണ്ട്ട്ട് ഇണ്ടായിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച് കാരണം സ്പെയിൻലും അത്രയും കട്ടക്ക് ടീമാണ് കാരണം ഒരാൾ പോലും അവര് ഒര് ഫോ മീൻസ് ഫോർവേർഡ് ആയ പോലും മിഡ് ആയാ പോലും ബേക്കെ പോയി ഗോളി ആയാൽ പോലും അത്രക്ക് കട്ട എന്താണ് സ്പെയിന്റെ ട്ടീം ആയപ്പോൾ സ്പെയിന്റെ ട്ടീം പക്ഷെ ആ ഒരു ചെറിയ ക്ലബ്ബായെങ്കി ത പോലും അവരെ എട്ത്ത് മ് സ്പെയിൻ എന്നും നല്ല ഫോം ഇണ്ടായിരുന്നു സത്യം പർഞ്ഞാ ഇൻക്കാ ആ കളി നന്നായിട്ട് ഇഷ്ട്ടപ്പെട്ട്ട്ട് ഇണ്ടായിരുന്നു സ്പെയിന്റെ മറ്റെ റ്റെ ആ ടീമിന്റെ പേര് ഇൻക്ക് നേരെ കിട്ട്ണില്ല. ആ ടീം അയിന്റെ ഗോൾ ടീമിത്തെ ഗോൾ കിട്ടാൻ വേണ്ടി ഒര് കളി ഞാൻ നന്നായിട്ട് കണ്ടിടെന്നെ സ്‌പെയിൻ ത്തെ ബോൾ ഇണ്ടെങ്കി പോലും ഏ ആ എതിർടീമിന്റെ കളിക്കാര് മൊത്തം ബാക്ക് എറങ്ങിക്കെയ്രുന്നു മെയിനായി മറ്റേ അവർക്ക് ഒരു സമനില പിടിക്കണംന്ന്ള്ള മെയിൻഡ്‌ മത്രെ ഇണ്ടായിരുന്നൊള്ളു അവർക്കോരുകുരു ജയിക്കണംന്ന്ള്ള ആഗ്രഹം ഇണ്ടായിട്ട് ഇണ്ടായിന്നില്ല പക്ഷെ ആ കളിയൊക്കെ ഞാനും സത്യ പറഞ ഞാനും സ്പെയിൽ ഒരിക്കലും കപ്പടിക്കത്തില്ലന്ന് പറില്ല കാരണം സ്പെയ്ലും നല്ല കളിക്കാരുണ്ട് പക്ഷെ ഫസ്റ്റ് കളി അപേക്ഷച്ച് രണ്ടാത്തെ കളി സ്പയിനിന്റെ ഒരു കംമ്പാക്ക് തന്നെയായിരുന്നു സത്യം പറഞ്ഞ കാരണം അത്രക്കൊ ഒരു കമ്പാക്ക് പറഞ്ഞാ എന്ന് ഫസ്റ്റ്ത്തെകളി ഈമാനെ എറക്കിയതെന്നെ ഒരു എഴുപതാം മിനിറ്റ് അറപത്തഞ്ചാം മിനിറ്റില എഴുപതാം മിനിറ്റിലാന്ന എനിക്ക് തോന്നണെ പക്ഷെ സെക്ക രണ്ടാമത്തെ ഒക്കെ എനിക്ക് മനസ്സിലായി ഇതൊരു കംമ്പാക്ക് ടിക്കാള്ള പ്ലാൻ തന്നെയാണ് അവർക്ക് പക്ഷെ ആ കംമ്പാക്കെന്നെ വന്നു കാരണം യെമാനെ ഫസ്റ്റ് എറങ്ങേപ്പോ തന്നെ കളിടെ ശൈലിയെ മാറി കാരണം സ്പെയിന്റെ അറ്റാക്കിങ്ങ് അയക്കാരം എന്താ അറ്റാക്കിങ് അറിയോ ഒരു പാസ്സ് എങ്കി പാസ്സ് ഒരു തെറ്റ് പകുത്തുകൾ ഇില്ലാത്ത ത്ത പാസ്സിങ് ആയിരുന്നു സത്യ പറയ സ്പെയിന പറഞ്ഞിലെ ഞാനൊരു ബ്രസീൽ ഫാനാണ് പക്ഷെ എനിക്ക് ബ്രസീലിന്റെ ഫസ്റ്റ് ത്തെ കളി സത്യം പറഞ്ഞ തീരെ ഇഷ്ടയിട്ടില്ല ഇനിപ്പോ രണ്ടാമത്തെ കളി എടുത്തു നോക്കട്ടെ മൂന്നെ പൂജ്യത്തിന് ജയിച്ചു പക്ഷെ എന്നിരുന്നപോലും എനിക്ക് ബ്രസീലിന്റെ ഒരു കളി കണ്ടിട്ട് ഒരു സാറ്റിസ്ക്ഫാക്ഷൻ കി ഇപ്പളും കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാ എന്തോ അവർക്ക് ഈ കളി കളിച്ചാൽ ഒരിക്ക പോലും അവർക്ക് വേൾഡ് കപ്പ്‌ റൂറിൽ നൂറ് ശതമാനം ചാൻസ് കൂടുതലാണ് കാരണം എന്താന്ന് പറയാ അവര് പാസിങ്‌ ആയിക്കോട്ടെ ബാക്കി സെന്റ ബാക്ക് മീറ്റ ഒക്കെ എന്തോ ഒരു കളിക്കാൻ അറിയാത്ത പ്ലേസ് കളി പോലെ മെയിൻ ആയിട്ട് കളിച്ചോണ്ടിരിക്കാണ് ഇത് സത്യം പറഞ്ഞ എല്ലാ കളിയിലും ഫസ്റ്റ് മാച്ച് എല്ലാ ടീമും ഒരു നെഗറ്റീവ് ബേസ് കളി കളിച്ചെങ്കിൽ പോലും രണ്ടാമത്തെ മാച്ച് എല്ലാ ടീമും കംമ്പാക്ക് അടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ജർമ്മനി അപേക്ഷിച്ചു നോക്കുമ്പൊ ജർമനി ഫസ്റ്റ്ല് നല്ല കളി കളിച്ചിട്ട് രണ്ടാമത്തെ കളിയെന്തോ നെഗറ്റീവ് കളി കളിച്ച പോലെ തോന്നി പക്ഷെ ജയി ച്ചെങ്കിലും കളി മൊത്തം എതിർ ടീമിന്റെ കയ്യിലായിരുന്നു അതേപോലെ കംബാക്ക് അവർ അടിച്ചിട്ട്ണ്ട് പിന്നെ മെയിനായിട്ട് പറയുമ്പോ ഇനിപ്പോ ഇത എനിക്ക് എന്റെ ബ്രസീലിന്റെ കളി നളെണ്ട് എനിക്ക് ഇപ്പനി അതാണ് മെയിനായിട്ട് നെയ് മർ എറങ്ങോ ഇല്ലേന്ന ഞാൻ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്ക്ണത് എന്തായാലും നാളത്തെ മാച്ച് കണ്ടാലുള്ളൂ എന്തെലും തീരുമാനിക്കാ പറ്റുള്ളൂ കാരണം ബ്രസീൽ എന്തായാലും ഗ്രൂപ്പ്‌ ഇതിക്ക് നെക്സ്റ്റ് ഇതിക്ക് തേർട്ടിറ്റുക്ക്‌ കേറുന്നിൻക്ക്‌ ഒറപ്പാണ് പക്ഷെ പോർച്ചുഗൽ ലിപ്പൊ കേറിയിട്ടുണ്ടാവില്ലേ പോർച്ചുഗൽ കേറിയോ
ആ പോർച്ചുഗൽ ആ പോർച്ചുഗൽ കേറി ബ്രസിൽ അങ്ങനെ തന്നെ ബ്രസീൽന്റെ നാളെ എന്തൊണ്ട ഒരു നല്ല എല്ലാവരും നോക്കണ മാച്ച കാരണം ഇപ്പ വലിയ മൂന്ന് പ്ലയെർസ് ബ്രസീൽ അതി ലപ്പം രണ്ട് പ്ലയേഴ്‌സും വേൾഡ് കപ്പില് ഈ നാപ്പെണ്ണം ഇടാള്ള ബാക്കി ലോക ആരാധകര് ഫുള്ള് ഉറ്റ് നോക്കു എന്തുകൊണ്ട് നാളെ നാളെ ഇന്ന് നെയ്മറ് എറക്കാൻ ചാൻസ് ഉണ്ട് അറക്കാണെങ്കില് എന്തായാലും ഒരു ഗോൾ ചൻസ്ണ്ട് ഓൻ അടിക്കും നല്ല കളിക്കണ പിന്നെ വേൾഡ് കപ്പ്യോ വേൾഡ് കപ്പിൽ എന്തണ്ട് പറഞ്ഞ പോല സ്പെെയുന്തിരായപ്പവർ പിന്നെ പോർച്ചുഗലിന്റെ യപ്പത്തില് കോങ്കോ അത്തെ ചെറിയ ചെറിയ ടീം നമ്മള് തീരെ രാജ്യങ്ങൾ ആദ്യത്തെർത്തിക്കുന്ന പേ അങ്ങനത്തെ ടീം വരെ ഈ വേൾഡ് കപ്പില്ഞെട്ടിച്ചു കൊണ്ടിക്കപ്പുറത്തെ പോ രണ്ട് കളി സമാനല്ലായി സ്പെയിന്റെറ കുച്ചച്ച് നിയിഞ്ഞ അക്കെ എന്ത ആ ആ ആർക്കും അറിയില്ല ഇത്രയുംറപ്പ കളിക്കണ്ട് പിന്നവരെയ കോോ പോർച്ചുഗൽസ്കളും എറ്റിച്ചു ചെറിയ ീമെ വേൾഡ് കപ്പ് ഇങ്ങനെ കളിച്ചാലും അത് വേൾഡ് കപ്പിന് രസം കൂടാണ് മറ്റ എഴും അർജന്റീന ആ ഒരുഹാരം കിട്ടലില്ല ശരിക്കും അത്യാശ്യ വേൾഡ് കപ്പ്ണ്ട് നല്ലരു ആരുണ്ട്ാ ടീം നല്ല കളിച്ചവല് പ്രത്യേക ആവേശംുണ്ട് വേൾഡ്ക്കപിന്റയ് രസം ആകെ അങ്ങ് മാറും
സത്യായിട്ടും സത്യമായിട്ട കാരണം ഈ വേൾഡ് കപ്പ് അപക്ഷിച്ച്ഴിഞ്ഞ വേൾഡ് കപ്പിനെ നോക്കിട്ട് ഈ വേൾ്ട് - മ്മ അപേക്ഷ നോക്കുമ്പോ കഴിഞ്ഞ വേൾ് കപ്പിലൊക്കെ മെയിൻ അറിയപ്പെട്ട ടീം ആയിരുന്നു ടീംസ് - മീൻസ് എല്ലാ രൂപ്പെടത്തിലും ജയിച്ചോണ്ടിണ്ട് പക്ഷെ ഈ സീസൺ നോക്കുമ്പോ- മെയിന ആയിട്ട് ചെറിയ ചെറിയ ക്ലബ്ബുകൾക്കും തിരിച്ച കറി കയറി വന്നിണ്ട് കാരണം കണ്ടത്തെത്ത അപേക്ഷ ഇപ്പോ നോക്കുമ്പോ നമ്മളന്നും അറിയപ്പെടാത്ത ഓ പ്ലേഴ്സ ഒക്കെയാണ് ഈീസണില് മെയിനായി അറ- മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മള് സ്പെയിന്റെപ്പ ഇത കളിച്ച ടീം അടുത്തെ ഗോളി എന്ത് നല്ല കൂടി നൽപ്പത്, നൽപ്പത്തിഞ്ച് വയസ്സില ഇത്ര നല്ലരു കാം ബാക്ക് നടത്തി ക്ണെ ഇത്രേം കാല സത്യം പറഞ്ഞല് യാളെ ഫോട്ടോ പോലെ അയാള കളിയോ ഇത് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അയാളെ കളി ഞാൻ കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു നല്ലരു ക്ലബ്ബിലേക്കെ ബാർസലോണെ ബുറയലോ അല്ലെങ്കിൽ നമ്മെളെ നല്ല പി എസ് ഡികൊ ക്കെ എത്തേണ്ട ഒരു കളിക്കാരനായിരുന്നു ആരും അറിയാതെ പോയൊരു വ്യക്തിയാണ് അതെന്ന് പറയുമ്പോഴാണ് ഒരു കൂടുതലൊരു ഇത് തോന്നുന്നത് സ - സത്യം പറഞ ഈ വെൾഡ് കപ്പ് അതേ മാതിരി നല്ലൊരു രസ സത്യം പറഞ ഒരു മൂന്നരാകൊക്കെ ഞ എനി കളിച്ച കാണണം സത്യം പറഞ്ഞ ഈ സീസൺ സത്യം പറഞ്ഞ ഒരു നല്ലൊരു വൈബ് കളിയ തോന്നുന്നുണ്ട്ല്ലേ
അതെ അതെ അതെ നല്ല അത് പറഞ്ഞില്ലോ നല്ലൊരു വേൾഡപ്പണി വേൾഡപ്പ് നമുക്ക് നിർത്തയ അല്ല ചർച്ച
ആഹ് നമുക്ക് എന്തായാലും പിന്നീട് സംസാരിക്കുന്ന ഇതിപ്പോ രാത്രിയയില്ലേ പിന്നീട് വിളിക്കാലേ ശരി ന്നാ ഓക്കേ